ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് നിഷങ്ങള് അഹ് കേൾക്കുന്നുണ്ട്
നല്ല വിശേഷങ്ങള് അങ്ങനെ പോകുന്നു ആഹ് ഓക്കെ ക്കെ കേൾക്കുന്നുണ്ട് നല്ല വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു ഉം ഭക്ഷ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ച ചോ ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാന്നുള്ള വലിയൊരു കടമ്പ ഉണ്ട് ഞാൻ കഴിക്കാൻ വലിയ പണിയൊന്നുമില്ല പക്ഷെ രണ്ട് പിള്ളേരുണ്ട് അവന്മാരെ കഴിപ്പിച്ച് കിട്ടണെങ്കിൽ ഇത്തിരി പണിയുണ്ട് അപ്പോ അതിലേക്ക് ഒരു ന്നതിന് മുമ്പായി കുറച്ചന്റേതായ കാര്യങ്ങളുണ്ട് അത് കഴിയട്ടെന്ന് വിചരിച്ചു
ഇവിടൊക്കെ ഫുഡ് കഴിച്ചു ഉം ഓഹ് കഴിഞ്ഞു കഴിഞ്ഞു നോമ്പെടുത്തിരുന്നു അപ്പൊ പിന്നെ വേഗം ഫുടൊക്കെ കഴിച്ചു
ആഹ് ആഹ് ഓക്കേ നാളെ അറഫടെ നോമ്പ ആണല്ലോ അല്ലേ
ആഹ് ആഹ് പിന്നെ എന്തായിരുന്നു ഫുഡ് ഫുഡ് എന്താ ഇണ്ടാക്കിയെ
ഫുഡ് ഇന്ന് ഇപ്പ എന്തേര്ന്നു ഇന്ന്പ്പോ രാത്രി മോൻക്ക് ദോശ വേണം ച ട്ട്ണി വേണം ന്നൊക്കെ പറഞ്ഞപ്പോ മാവ് ഇ പ്പ്ണ്ട് അത് ഇണ്ടാക്കി കൊടുക്കണം ആഹ് അല്ലാതെ പിന്നെ ഒരു കോമ്പിനേഷ്നും ഇല്ലാത്ത കാര്യണ് നെയ്ച്ചോറും കക്ക എറച്ചിം സാമ്പാറും അത് ആ കോമ്പിനേഷൻ ശരിയല്ലാത്തത് ന്തന്നാ അറിയോ ഉച്ചക്കത്തെ ചോ ചോറ് കൊറച്ച് ഷോട്ടാൺ അപ്പ ഉമ്മ വേഗം കുക്കർല് നെയ്ച്ചോറ് വെച്ചതാ അപ്പൊ അതിന്ള്ള കറികളാണ് ഇതക്കെ അപ്പൊ തക്കാളി എന്താണ് തകാളീ ചട്നി പോലെ ആക്കാം ന്നൊക്കെ പറിയ്ണ്ടായി ഞാൻ പിന്നെ നിങ്ങടെ ആ ഭാഗത്ത്ക്ക് വല്ലാതെ പോയില്ല എന്റെ വീട്ടിലല്ല എന്റെ വീട്ട്ലാണ് ഞാനിപ്പോ ഇള്ളതേ
അത്കൊണ്ടാട്ടോ ഹസ്ബന്റ് വീട്ടി ലാണങ്ങി അത് നമ്മള് നമ്മളാണല്ലോ തീർച്ചയായും അത് മനസ്സിലാവും അതെ ഇപ്പ ഇവിടെ ഞാൻ ഇങ്ങനെ വിഹരി ചൊണ്ടിരിക്കാണ് കഴിയാനായി നമുക്ക് ക്ലാസൊക്കെ തൊടങ്ങാനായില്ലേ പോവും ഉം പിന്നെന്താ സ്കൂളിന്റെ പർച്ചേസും കാര്യങ്ങളൊക്ക കഴിഞ്ഞോ
ഇല്ല പെരുന്നാളും പിന്നെ സ്കൂൾ തൊറ ഒപ്പാണല്ലോ അപ്പൊ അത് വേണ്ടന്നൊന്നും നോക്കിട്ടില്ല ഇഞ് പെരുന്നാളത് എനിക്കറിയില്ലട്ടോ ഞാൻ അതിനെ പറ്റി വല്ലാ ആലോയ്ച്ചിട്ട്ല്ല്യ ഉം
ക്ക് മൂന്നാംതിയാണ്ന്ന് പറഞ്ഞു അപ്പൊ ഞാ വിചാരിച്ച് മറ്റാൾക്കും കൂടെ അങ്ങനെ നീളാണെങ്കിൽ നല്ലതായിരുന്നൂന്ന്
ആഹ് ഒന്നാന്തി ഒന്നാന്തില്ലാ തോന്ന്ണ്ട് ഒന്നാന്തില്ല പ്പങ്ങനെ മെസ്സേജ് ക് വന്നാണ്ടു ഒന്നാന്തി ബുക്സും പിന്നെ യൂനിഫോമൊന്നും ഇണ്ടാവൂല ഞ് സ്കൂൾ തൊർന്ന്ട്ടേ ഇണ്ടാവൊള്ളൂന്ന് പർഞ്ഞേട്ട് അപ്പഞ് മൂന്നാന്തിയോ അങ്ങനെ ക്കന്നായിരിക്കും ഒന്നാന്തില്ല അൽ അല്ല ആഹ് പ്രൈവറ്റ് സ്കൂള്ളാണ്
ആഹ് ഞാന് മോന്റെതും രണ്ടുപേരതും പ്രൈവറ്റ് ആണ് അയ്ലൊരാൾക്ക് മൂന്നന്തിയാ തൊർക്ക്‌ണത് മറ്റാൾടേ ഇതുവരെ ഒര് ഇൻഫർമേഷൻ കിട്ടിട്ടില്ല ഇൻക്ക്
ഉം യൂണിഫോമും പുസ്തകൊക്കെ അവ് അവ്ട്ന്നെന്നെ പിന്നെ കിട്ടീട്ട്ണ്ട്പ്പൊ നോ ബുക്കും അങ്ങൻത്തൊക്കങ്ങനെ നോ നോക്കാണ്ട്
ആഹ് നോട്ട്ബുക്കും അവർക്ക് സെറ്റായിട്ടെന്നെ കിട്ട്ണതാ പക്ഷെ ഒന്നും ഞാ കവറീതിട്ടില്ല കവറ് ച്യ്യാന്നുള്ളൊരു പരിവാടിണ്ട് അത്ഞ് ത പിന്നേ അത്ഞ് പൊക്കിത്താങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേന്ന് വിചാരിച്ചിട്ട് അവടെ ത്തന്നെ വെച്ചിട്ട് പോന്നു പതിയേ ചെയ്യാലോന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പാലോയ്ക്കുമ്പ ഇല്ലാ ഇപ്പ ഞാൻ ആലോയ്ക്കുമ്പ ഭയങ്കര ഒരു ബേഡൻ ആയിട്ട് തോന്നാ പിന്നെ ഉം മോളേം കൂടെ ഒന്ന് ഹെൽപ്പിന് വിളിച്ച് ചെയ്യണം
ആഹ് ഞാൻ ന്റെ ഹസ്സിനോട് പർഞ്ഞെ വന്ന് നോട്ട് ബുക്ക് വാങ്ങിയന്നാണിം ന്നാ ൻക്ക് പതിയെ പൊതിയാലോ പിന്നെ നമ്മള് സ് ക്ലാസൊക്കെ തൊടങ്ങാൽ അതിന്റെടേ കൂടെ അവരൊക്കൊറങ്ങി കഴിഞ്ഞിട്ടു വാണം അവരാ ക്ലാസ് ഒക്കെ അവർക്കൊക്കെ എഴ്താനുള്ളൊക്കെ പറഞ് കൊട്ത്തേന്റെഷം ഒറങ്ങി കഴിഞ്ഞിട്ട് നമ്മള് സ്വയം തനിയെ ചെയ്യണം നിന്നാണ്ടങ്ങനെ ചെയ്യണം അപ്പൊ അതൊരു ഭയങ്കര മുശ്ച്ചിലാണ് ഞാൻ പർഞ്ഞെ അപ
ക്കെ ട്രാൻസ്പെറന്റ് ചെക്ക് അങ്ങനൊക്കെ പലേ പലേ സാധനങ്ങളാണ് അപ്പ ഞാ പർഞ്ഞു ഞങ്ങളടെ അട്ത്ത് ലുലു മാള്ണ്ട് അപ്പ ഞാൻ പർഞ് വിചാരിച്ചു ആമ്മക്കവടെ പോയിട്ട് പർച്ചേസിയ്യാ ലുലുന്റെ സ്കൂൾ ബസാർണ്ടല്ലോ അങ്ങനെ ഒര് ഫ്ലോറങ്ങനെന്നെണ്ടാവോല്ലോ അങ്ങനെ പോവാന്നൊക്കെ പർഞ്ഞ
ആഹ്
ആഹ് ഓക്കേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഓൺലൈനില് നമ്മള് ചെല പ്പൊ ഞാൻ പോയി കഴിഞ്ഞീനേശേ ചെലപ്പോവിടെ കിട്ട അപ്പൊ പിന്നെ അത്യാവശ്യം ദൂരണ്ട് ഹസ്ബന്റെ വീടും എന്റെ വീടും അപ്പൊ പിന്നെ ആ ഒരു അത് വേണ്ടാന്ന് വെച്ചു ക്യാൻസലെയ്തു ഓർഡറെയ്തിട്ട് അങ്ങനെ ചെയ്തു
ഉം ഓൺലൈന് ഓൺലൈനായിട്ട് എന്തെങ്കിലും ലാഭണ്ടോ ഓർഡറെയ്തിട്ട് അങ്ങനെ പ്രയ്സിലും
നമ്മളെ സാധാരണ നമുക്ക് ഷോപ്പില് കിട്ടാത്ത വറൈറ്റികള്ണ്ടാവോലോ അത് കിട്ടും ഇപ്പൊ ആ സ്റ്റിക്ക് ആ സ്റ്റിക്കി സ്റ്റിക്ക് ചെയ്യ്ണ ഒരു കവറില്ലേ ജസ്റ്റ് ട്രാൻസ്പെരന്റ് ആണ് പക്ഷെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്ക്‌ണത് ഒട്ടിച്ച് വെക്ക്‌ണത് ആഹ് ആഹ് അതൊക്കെ പെട്ടെന്ന് നമ്മളുടെ അടുത്തുള്ള ഷോപ്പിലൊന്നും കിട്ടാറില്ല പക്ഷെ അതൊക്കെ ഓൺലൈനായിട്ടല്ലേ കിട്ട്ണത് ഉം ആഹ് കിട്ടും കിട്ടും ആഹ് കിട്ടാറില്ല അതോണ്ടാണ് ആഹ് അതാണ് അപ് പ്പിവന്മാര് ഓരോന്ന് കണ്ടുപിടിച്ച്ങ്ങനെ വരും
ആഹ് ക്ഷേ അതൊക്കെ കണ്ടാ ഒന്നും കൂടി സിംമ്പിളാണ് പെട്ടന്ന് പണികയ്യും വെറുതേ കത്രികയും
അതെ ആഹ് അത് പിന്നെ ഒട്ടിക്കുമ്പോ ജസ്റ്റ് ഒന്ന് നമ്മള് ശ്രദ്ധിക്ക് ക്ക്യാന്നുള്ളത് മാത്രം പക്ഷേ എനിക്കതിനോട് രസ സം തോന്നുന്നില്ല എല്ലാവക്കുങ്ങനെ ട്രാൻസ്പരന്റായിട്ട് കാണുമ്പോ അതായത്പ്പോ ഏതാണോ ബുക് ക്ക്‌ അതിന്റെ കവറാണല്ലോ നമ്മള് കാൺണ്ണേ അപ്പൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കി ട്ട്ണ്ല്ല അത് കവറ് ചെയ്തുക്കുന്ന് തോന്നണ്ടേ ഇല്ല നേരെ മറിച്ച് ട്രാൻസ്പെരന്റിൽ തന്നെ ചെക്ക് പോലൊക്കെ വരുന്നണ്ട് അതെനിക്കിഷ്ടായിട്ടോ അത് ഞാൻ വാങ്ങി അപ്പൊ അതാണ് വാങ്ങിച്ചേക്ക്‌ണ്ത് വൈറ്റിലെന്നെ നമ്മുടെ ചെക്ക് ഷർട്ടുകളൊക്കെല്ലേ അതുപോലെ ട്രാൻസ്പെറന്റ് പേപ്പറില് ഇങ്ങനെ ഗ്രീൻ ചെക്ക് ഓറഞ്ച് ചെക്ക് യെല്ലോ ചെക്ക് അങ്ങനെ മൂന്ന് കളർ കിട്ടി മൂന്ന് കളറ് വാങ്ങിച്ചു അപ്പോ അവിടെ ഉള്ളത് ഒരു കടയിന്ന് വാങ്ങി ച്ചതാണേ അപ്പൊ അവിടെ ഉള്ളത് മൊത്തം ഒരു അഞ്ച് റോള് വാങ്ങിച്ചു പക്ഷെ വന്നപ്പോ ഇവരുടെ മദ്രസ സ് സ്കൂള് എല്ലാ ബുക്ക് പൊതിഞ് വരുമ്പോ ഒരാൾക്ക് ഒരു കളറ് മാത്രം വേണം മറ്റേയാൾക്കും ഒരു കളറ് മാത്രം വേണം അങ്ങനെ തെകയില്ല അപ്പൊ അവിടെ ഒരു ചെറിയ ചെറുതായിട്ടൊരടി നടന്നോണ്ടിരിക്ക്യാണ് പിന്നെ ഞാൻ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് ഒരു കളറ് നോട്ടുബുക്ക് ഒരു കളറാക്കാന്ന് പറഞ്ഞ്ട്ട് രണ്ടു പേർക്കും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കയാണ്
ഏ ഹേ ഞാനൊക്കെ സപ്രേറ്റ് സപ്രേറ്റ് ഇങ്ങനെ പോത് പൊതിഞ്ഞെക്കാണ് കഴിഞ്ഞൊല്ലത്തെ ബാ കൊർച്ച് പൊതി ബാലൻസ് ഉണ്ടായ്രുന്നു അപ്പൊ നമ്മക്ക് എടുക്കാം സുഖാണ് ചെൽപ്പ ഏതെങ്കി വിഷയം നമ്മക്ക് എന്തെങ്കും മനസ്സിലുണ്ടാവും പെട്ടെന്ന് നമ്മക്ക് എന്തെയ്യാ പിക്കെയ്യാ അഹാ
വാവേ അതുകൊണ്ട് രണ്ടു പേർക്കും ഞാൻ കളറൊക്കെ മാറ്റി വെച്ചിരിക്കാണ് ഒരാൾ ക്ക് രണ്ട് കളറ് വെച്ച ആ കളറല്ലാ മറ്റേ മറ്റ് റ്റാക്ക് കൊടുക്ക അങ്ങനെ ചെയ്തു അതന്നെ അല്ലെങ്കി നമുക്ക് തന്നെ ഒന്നാമത് ഇവരുടെ പ്രായം നമ്മള് നോക്
നമ്മള് നോക്കണം അപ്പൊ പെട്ടെന്ന് നമുക്ക് തെരക്കിന്റെ എടെലേ സുഖാണ് ക ഹാൻഡ്‌ല് ചെയ്യാൻ സുഖാണ് ഞാന് പിന്ന കോപ്പികളൊക്ക തിരിച്ചു പൊതിയും മറ്റേ ഉം എന്താണ് തന്നെ അപ്പ നല്ല സുഖാണ് കോപ്പി ഏതാണ് നോട്ട്ബുക്ക് ഏതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ചെയ്യലാണ് ഉം പിന്നെ അങ്ങനെ ത്ത പൊതിയാണേ പിന്നെ എങ്ങനെ പരസ്യങ്ങളുള്ള പൊതി ഉണ്ടാകുവല്ലോ ക്ഷേ വെള്ളൊന്നും ഉള്ള്ക്ക്കടക്കാം പറ്റാത്ത ഉള്ള് എന്താണ് സ്റ്റീലിന്റെ കളറായിട്ടുള്ള പൊതിയാണ് അപ്പൊ തിരിച്ച് പൊതിയുമ്പോ എന്താണ് നമുക്ക് വേയം പെട്ടെന്ന് മനസ്സിലാവും ഇത് കോപ്പിയാണെന്നുള്ള മനസ്സിലാവും
പ്പിയാണെന്നുള്ള മനസ്സിലാകും മനസ്സിലായ പിന്നെ ഇവര്ക്ക് കോപ്പി പിന്നെ അയ്ന്റെ തിക്നസ്സ് കൊറവാണ് ബുക്ക്‌ ക്ക്ണ് ഇനി എങ്ങനെന്നുള്ളതറിയില്ല ബുക്ക് അതുപോലെ അങ്ങനെ ഷെൽഫില് വെച്ച് പൂട്ടിട്ട് വന്നതാ ആഹ് ഒരു മാസം മുമ്പ് ഓർമ്മയില്യാ
ഇവൾഡേക്കെ നൂറ് പേജന്നേ ഉള്ളൂ പക്ഷെ നല്ല പിന്നെ ഒരു ദിവസം ആറും ഏഴും ഒക്കെ പുസ്തകം കൊണ്ട് വരുമ്പോത്തീനെ ടക് സ്റ്റും നോട്ടുംപാടാമ്പത്തും നല്ല വെയിറ്റ്ണ്ട് സംഗതി
അതെല്ലേ ഉം എന്താ ചെയ്യാ ഇങ്ങനെ പിൻ എത്ര ദിവസ് എത്ര ഭങ്ങി നമ്മളിങ്ങനെ അള്ളാ അപ്ഡേറ്റ് ആയിട്ട് പോണോല്ലോ അല്ലാ ആഹ് യാഹ് എങ്ങനെ പഠിക് ക്കൂ അത് പഠിക്കൂ മോനെ ഇവിടെ വാ അങ്ങട് പോ ഇങ്ങട് വാന്ന് പറഞ്ഞിട്ട്
അന്നാന്നടുത്ത് നമ്മളും ഓരെ കൊണ്ട് പഠിപ്പിക്കണം അതിന് ടൈമ് കണ്ടെത്തണം അതിന്റെടെ ചെറിയ മോനും കൂടിണ്ടായാല്
അതെ എനിക്ക് ചെറിയാളെ നിക്ക് പിന്നേം കിട്ടും ഉം അഹ് പൊന്നല്ലേ ചക്കരല്ലേ എന്നൊക്കെ പറഞ്ഞാ കിട്ടും പക്ഷെ ആഹ് കൊറച്ച് ഹൈസ്കൂളുകാരനിപ്പ ജസ്റ്റ് ഇപ്പ ഹൈസ്കൂളിലേക്ക് ആയ ഒരാള്ണ്ട് ആള് ക്ക് വേഗം പഠിച്ചാലൊക്കെ മനസ്സിലാവും പക്ഷെ ആള് ഇരിക്കണെങ്കി ഭയങ്കര പണിയാ അങ്ങനെ പ്രശ്നൊണ്ട് ആഹ് ആൾക്ക് വേഗം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഇരിക്കണ്ടേ ഇനിപ്പ ഞാനതാ ആലോയിക്കണെ എങ്ങനെ പൂട്ടാം എന്നുള്ളതാണ് ഇപ്പ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കേണ്ട്
ഉം
ഉം പിന്നെ കറക്റ്റ് ടൈം വെക്കണം ടാബ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട് ട്ടിങ്ങനെ കളിച്ചോണ്ടിരിക്കും
ഉം ഉം ഇവള് ഇരിക്കാ ഭയങ്കര മടിയാ ഞാനിരുന്നെങ്കിലേ അവളിരിക്കുള്ളൂ ഇല്ലെങ്കി അവള് കെടന്നുറങ്ങും ക്ഷെ ചെറ് ആഹ് ചെറുദിനെ വെച്ചിരിക് ക്കാണെങ്കി എന്താണ് എയ്താനും സമ്മയ്ക്കൂല്ല ഒന്നും സമ്മയ്ക്കൂല്ല ആ എഴുതാ ഇരിക്കാനാ പെന്ന് റ്റ വാങ്ങലാണ്
അതെ അതെ ആഹ് അവര്ക്ക് ബുക്കും പെന്നും നമ്മള് വേറെരെണം കൊടുക് ക്കാ അങ്ങനെ കളർ എല്ലാം വേണ്ടിവരും പറ്റൂല എന്താണോ സഹോദരങ്ങൾ എടുക് ത് അവര് തന്നെ വേണ്ടി വര അത് ശരിയാ
പ്രശ്ന പിന്നെ ഒരു പറയ ഉ അത് എന്താണ് വികൃതിയാണെന്ന് പോല അറിഞ്ഞുകൊണ്ട് ചെയ്യുകാണ് ചിരിച്ചുകൊണ്ട് ചെയ്യുകാണ് അ പറയാത് പിത്തനപൊരു വലിയണെന്നുള്ളത് എന്ന തെങ്ങ ചൊറിച്ചു ആ അല്ല കുത്തി വലയാ ആ
പി അവര് ഒന്നും ചെയ്യാൻ പറ്റ പിള്ളേരുടെ പ്രായം അതല്ലേ പിന്നെന്താ നേരത്തെേണീക്കോ രാവിലെ
ഉം ഞാന ഇണിക്കും പിന്നെ മോളൊക്കെ നല്ല നേരം ബരി എണിക്കല് പത്ത്ണ ഇല്ല അഞ്ചര അഞ്ച മുക്കാല്
ഓ അത് നല്ല നേരത്തെ തന്നെയാണത് പിന്നെ ഇറങ്ങ
ഇല്ല പിന്നെ ഉറങ്ങല പിന്നെ ഇറങ്ങാൻ നേരംണ്ടാവില്ലല്ലോ അഞ്ചുമ മുക്കലൊക്കെൽ ആറു മണിയ ആമ്പത്തും ഇപ്പൊ നല്ല നേരം വിളക്കുവല്ലോ
അതല്ലേ അല്ല ആ് ഇയാള് സ്വന്തം വീട്ടിലാണെങ്കിലും നെ ഉറങ്ങലേ അല്ലെ നല്ല കുട്ടി
ആ ആഹ് സ്വന്തം വീട്ടിലാണെ കുറച്ച ഉറങ്ങും
അതല്ലേത ആരും ഉറങ്ങൂലട്ടോ ആ പിന്നെ സൺഡേ ഇടക്ക് ഞങ്ങളൊക്കൊന്ന് എല്ലാരും കൂടി ഞങ്ങള് പ്ലാന് ഇട്ട് കിടക്കാറ്ണ്ട് അപ്പൊ അന്നത്തെ ദിവസം വല്ല നമ്മൾ ഇഡ്ലിയോ ദോശയോ എന്തെലും ആട്ടി വെച്ചത്ണ്ടെങ്കിൽ പിന്നെ ആ സൺഡേ കുട്ടികള് മദ്രസ വിട്ടന്ന് നെലക്കൊക്കെ ചിലപ്പോൾ എണീക്കും ക്ക്യ പ്രശ്നം ഇണ്ടാവില്ല ഉം പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മുക്ക് തന്നെയല്ലേ ഉത്തരവാദിത്തം അപ്പൊ പിന്നെ ആഹ്
പിന്നെ ഒക്കെ നേരത്തെ പണിക്ക് പോണ ആൾക്കാരാണ്ല്ലോ പിന്നെ സ്കൂൾക്ക് പറഞ്ഞയക്കാനാമ്പൊ പിന്നെ നമ്മൾ തയങ്ങൂലല്ലോ നേരം വൈകി അമ്മക്കാണല്ലോ അധികം എഫേർട്ട് എടുക്കേണ്ടിരാ
ഉം അതെ ഞങ്ങളുടെ വീട്ടില് പിന്നെ ആൺപടെകളേക്കാളും കൂടുതൽ ആൺപട ആൺപടകളൊക്കെ പുറത്താണ് പിന്നെ പെ പടകൾ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് കമ്പനി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ടാസ്ക് ഇല്ല അത്‌ ഉള്ളത് കൊണ്ട് പ്രശ്നം ഇല്ല അങ്ങനെ
ഏഹ് ഞാൻ ഇന്റെ അടുക്കളെന്ന് ആക്കൊള്ളു അപ്പൊ പിന്നെ നമ്മളന്നെ പെട്ടെന്ന് എണീട്ട് നമ്മളൊക്കെ ചെയ്യണം
ഉം ആഹ് അതേലെ മോള് ഉറങ്ങോ രാവിലെ ചെറിയ കുട്ടി ഇണ്ട്ന്നല്ലേ പറഞ്ഞേ ഇല്ല
ചെറിയുട്ടി മൂന്നോ മൂന്ന് വയസ്സ് ആവാനായിണ് രണ്ട് രണ്ടു മാസം കൂടി ഉള്ളൂ ശവനന ത്ത്ന്നേറ്റ് പോരും പക്ഷെ മോള് അയിനും വേണ്ടി ഓള് പത്ത് പതിനൊന്ന് മണിയായ വിളിച്ചില്ലെങ്കിൽ എത്ര നേരം കെടന്നൊറങ്ങും
അങ്ങനെ തന്നെയാണ് എന്റെ കുട്ട്യാളൊക്കെ ഞാൻ മൂത്ത ആളെ എല്ലാരും ഞാൻ വിളിക്കാറാ കാരണം ഒരു പത്ത് പത്തരെ ആവുമ്പോ നമ്മള് നാസ്ത കഴിക്കെണ്ടേ എന്നാലല്ലേ ഇനി ആമ്പളേക്കും വെക്കേഷൻ മോഡ ആവ ല്ലേ
സ്കൂള് തുറക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ് പക്ഷെ എത്ര പറഞ്ഞാലും എണീക്കൂല
ആ ഇയാള് ഇയാള് ക കട്ട് ചെയ്തോളൂട്ടോ കട്ട് ചെയ്തോളു അവിടെ കട്ട് ചെയ്തോളൂട്ടോ ആ ശരി